ആഹ് പറയെടി
എന്തോ പരിപാടി സുഖം തന്നെ
ഞാനതങ്ങാട്ടല്ലേ ചോയിക്കണ്ടേ പരിപാടി എന്താന്ന് നിങ്ങളൊക്കെ ഇപ്പൊ വെക്കേഷൻ കഴിഞ്ഞ് നി ക്കുവല്ലേ എനിക്ക് സുഖവാടി
അവിടെ ഇപ്പൊ വെക്കേഷൻ കഴിഞ്ഞിട്ടിങ്ങനെ നിക്കുവാ ഈ എടക്ക് ആ ഒരു ടൂറൊക്കെ പോയി അത് കഴിഞ്ഞിട്ട്താ ഇപ്പ രണ്ട് മൂന്ന് ദിവസായി വന്നതേ ഒള്ളൂ
തന്നെ ഓ അങ്ങനെയൊക്കെ ആയിട്ട് നിക്കുവാല്ലേ ഞാൻ ഇപ്പം നിന്റെ അനക്കൊന്നുയില്ല അയിന് ആ
ട എടി ഞാനെന്തിനാ ക്വാ ഇപ്പം പഠി പഠിച്ച് കഴിഞ്ഞ് അപ്പ ഇപ്പൊ രണ്ട്മൂന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് എന്തോ അവിടുന്ന് തന്നെ ഇപ് ടൂർ പോയി അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വിളിക്കാന്നുള്ള രീതിയിലാ ഞാനിരുന്നേ
ആ ആ എവിടെ പോയത് ടൂറ്
ഞാൻ ആ കൊടൈക്കനാലും മൂന്നാറുവാ പോയത്
തന്നെ എങ്ങനെണ്ടാരുന്നു എക്സ്പീരിയൻസൊക്കെ
എടി കൊള്ളാരുന്നു ഈ കൊടൈക്കനാല് നമ്മള് മറ്റേ മഞ്ഞുമൽ ബോയിസില്ലെ
ആഹ് ആഹ്
ആ അവര് പോയടത്തക്കാ പോയത്
വൗ ഇന്ന്ട്ടാ കഥാ എക്സ്പീരിയൻസൊക്കെ ആ ആ സിനിമയുടെ മൈന്റായിരുന്നായിരിക്കൊല്ലേ അവിടെയെല്ലാം?
തന്നെന്നെ ആ ഞനിതിന് മുന്നെ പണ്ട് പോയ്ട്ടുണ്ട്. അപ്പൊ ആ ടൈമിലൊന്നും സിനിമ എറങ്ങാത്തോണ്ട് അത്ര ഇതില്ലായിരുന്നു പക്ഷേ ഇപ്ആഹ് ഇപ് ആണ് ഇവിടെ പോയപ്പോം ആ മറ്റേ ആ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പം അതേപോലെ കൊറെ പിള്ളേരും കാര്യങ്ങളൊക്കെ ശരിക്കും ആൾക്കാാര് വരുന്നുണ്ട്. ഈ സിനിമ ഫേമസാക്കിയോണ്ട് അവിടോട്ട് എല്ലാരും വരുന്നുണ്ട്.
ആഹ് ആഹ ആഹ
ഓ ഓ കൊഴപ്പല്ലായിരുന്നു കൊള്ളായിരുന്നു. പിന്നെ അവിടെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കൊള്ളായിര്ന്ന്
ഉം ഉം ആ ഇപ്പം മഴയൊക്കെല്ലേ തണുപ്പൊക്കെ പിടിച്ച് നല്ലതായിരിക്കും.
ആഹ് തന്നെ പിന്നെ മൂന്നാറാ പോയത് പിന്നെ അവിടെ മൂന്നാറിലങ്ങനെ കൂടുതല് കാണാനൊന്നും പറ്റിയില
ആ അതെന്തറ്റി?
ആ ഒന്നാമത്തെ കാര്യം ക്ലൈമറ്റ് ശരിയല്ലായ്ര്ന്ന്
ആഹ്
പിന്നെ എന്തുവാ അവിടെ എന്തോ എന്തോ ഒ ഏഹ് എന്തോ റിസോർട്ട് കാര്യങ്ങളങ്ങനെയൊക്കെയായിട്ടാ നമ്മള് കൂടുതലും പോയത്.
ഓ ഓ ഓ പിന്നെ പിള്ളേരൊക്കെ എങ്ങനെ ഓക്കെയായിരുന്നോ നല്ല വൈബൊക്കെ ആയിരുന്നോ?
എടി പിള്ളേരൊക്കെ ആണ് എടി ഇപ്പൊ കിട്ടിയ പിള്ളേരൊക്കെ ഓക്കെ ആണെങ്കിലും നമ്മടെ മറ്റേ ഈ കോളേജിലെ ടൂറ് പോലൊന്നും ആയില്ല
ഇഹ് അത് ഇനി എവിടെ പോയാലും വരത്തില്ലടി. അതൊക്കൊരു കാലം.
എന്നറയുമ്പോ ഇതിപ്പോ നമ്മള് ഞാനിപ്പോ എടുത്തേക്കുന്ന ഇത്രേം ചെറിയ കാലയളവിലെ കോഴ്സല്ലേ അപ്പാ ആ ടൈമ് വെച്ച് എല്ലാരായിട്ട് കൂട്ടായി അങ്ങനെയൊക്കെ പോന്നു പോയെങ്കിലും നമ്മടെ ഹ് കോളേജിലെ ടൂറ് ഒന്നും ആയി
ആവത്തില്ല. ഉം അത് പിന്നെ എവിടെ പോയാലും ആവത്തില്ല എത്ര കൂട്ടുകാരെ കിട്ടിയാലും നമ്മളെ പോലത്തെ ആരേം കിട്ടത്തില്ല.
തന്നെതന്നെ അത്പോലെ ആ വൈബോന്നും കിട്ടിയീല്ലാ.
വൈബ് ആഹ് പിന്നെ നമ്മളെ കൂടെ പഠിച്ച ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നായിരിക്കോല്ലോ?
ആഹ് എന്റെ കൂടെ വന്ന് മൂന്ന് പേരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആഹ് അവരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഉള്ളോണ്ട് പിന്നേം ഒരു ത്ണ്ടായിരുന്നു. പക്ഷെ നമ്മടെ ആ ടൂർ നമ്മളെ കോളേജ് ടൂറ് പോലെയേ അല്ല. എന്നിട്ടിവരന്ന് ഇവരുവായിട്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പുണ്ടെലും നമ്മുടെ അ ആ ഒരു ഗ്യാങ് അങ്ങനൊന്നും ഇല്ലല്ലോ
ആഹ്
അപ്പൊ ആ രു രീതിയിലായോണ്ട് കൊഴപ്പല്ല പിന്നെ കാഴ്ച്ചാള്ള് ഒക്കെ കാണാൻ പറ്റീന്നുണ്ട്.
ആ ആ ല്ല എക്സ്പീരിയൻസായിരുന്നു. എത്ര ദിവസത്തെ ടൂറായിരുന്നടാ?
നമുക്കൊരു ആഹ് നാല് ദിവസത്തെ ആയിരുന്നു. അതിനകത്തന്നെ രണ്ടു ദിവസം യാത്ര കാര്യങ്ങളൊക്കെ ആയിരുന്നു.
ആഹ ആഹ ആഹ
ഒരു ദിവസം കൊടേക്കനാല് ഒരു ദിവസം മൂന്നാറ് അങ്ങനെയായിട്ട്
ഉം ഉം ഉം അപ്പൊ കൊള്ളായിരുന്നു?
ആഹ് ആഹ് കൊ കൊള്ളായിരുന്നു ആഹ് വൈബല്ലാന്ന് വച്ചാ അങ്ങനെല്ല പക്ഷെ ഒരിതുണ്ട്.
ഉം ഉം ഉം
പിന്നെ അവിടുത്തെ പൂളും കാര്യങ്ങളും എല്ലാം അടിപൊളിയൊക്കെയിരുന്നു. നമ്മടെ പൂളൊക്കെ ഓർമ്മയുണ്ടോ?
ഓ എല്ലാം ഞാൻ മിസ്എയ്യുന്നു
തന്നെ തന്നെ സത്യത്തി ഞാനാലോച് ഈ പിള്ളേരെ മാറ്റിയിട്ട് നമ്മടെ പിള്ളേരെ വെച്ച് പോയാ മതിയായിരുന്നുന്ന് അങ്ങനെയാവുമ്പൊ അതെ നമ്മടെയൊക്കെ ടൂറ് പെട്ടെന്ന് തീർന്നോവേം ചെയ്ത് അതൊക് ഒക്കെ ആണെങ്കി ഇനി തിരിച്ച് കിട്ടത്തുയില്ല
ആഹ് സത്യം സത്യം ആഹ് ആഹ് എന്തര് ചെയ്യാൻ പറ്റ് റ്റും ആഹ് എന്തായാലും അടിച്ച് പൊളിച്ച് പോയിട്ടൊക്ക
അതെ അടിച്ചൊകെ അടിച്ച് പൊളിക്കേം ഒക്കെ ചെയ്ത് പക്ഷെ നമ്മടെ റ്റൂ ടൂറ് മിസ് ചെയ്യുന്ന്
ആഹ് സത്യം നീയിപ്പത് പറഞ്ഞപ്പഴ് ഞാൻ ഇരുന്ന് നമ്മളെ ആ ഒരു എ ടൂറിന്റെ കാര്യം ഇര്ന്ന് ആലോയിക്കാര് ന്ന് നമ്മളെ സാറും എന്ത് നല്ല വൈബായിര്ന്ന്
തന്നെ തന്നെ നമ്മള് എ മറ്റേ ആതേ അയിനാത്തും കൊറേ അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ പറ്റിയാര്ന്നു നമ്മളോർമ്മയുണ്ടോ ട്രെയിൻ മിസ്സായിട്ട് അയ്യോ മറ്റെ പ്ലാറ്റ്ഫോമിൽ കെടന്നതൊക്കെ
കറങ്ങിയതും എല്ലാം ഓർമ്മയുണ്ടെനിക്ക്
പിന്നെ നമ്മളന്ന് എത്ര മണിക്കൂറ് ട്രെയിൻ മിസ്സായിട്ട് പ്ലാറ്റ്ഫോമീ കിടന്നല്ലേ
സത്യം ഉം പിന്നെ എന്തെല്ലാവായിര്ന്ന് ഇത് തണുപ്പ് നമ്മൾ കിടന്നൊക്കെ എന്തരായിരുന്ന് തിരിച്ച് വന്നപ്പഴൊക്കെ
പോയി മറ്റേ സ്നോയില് പോയിട്ട് അത് നമ്മടെ കൂടെ പഠിച്ചവന്റെ ഒരാളുടെ ഫോൺ കളഞ്ഞു പോയതോർ
കളഞ്ഞു പോയതോ ഇല്ല ഓർക്കുന്നു ഞാൻ എന്ത് രസാ ലേ ഇപ്പഴും ആ ഇൻസ്റ്റേയില് അമ്മള് ഇതെല്ലാം സ്റ്റോറിട്ട് ഹൈലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടൊണ്ടല്ലോ അതൊക്കെ വീണ്ടും വീണ്ടുഇന്ന് കാണുമ്പോ എന്തോ ഒരു ഒന്നു കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ഫീല് തോന്നും
സത്യം തന്നെയന്നെ കാരണം ഇനി അങ്ങനെ ആര് ഇല്ലെ അതെ ഇനി എല്ലാരും ഒരുമിച്ച് എന്തായാലും കിട്ടാൻ പോണില്ല കാരണം എല്ലാരും പല വഴി ക്കായി കാണുന്നില്ല അങ്ങനെയൊക്കെയായി അപ്പൊ പിന്നെ ഈ റ്റൂറൊന്നും ഒരിക്കലും കിട്ടത്തില്ല
സത്യം അമ്മള്ത് ഒരാള് മിസ്സായിരുന്നെങ്കിലും വെഷമായേനെ കാര്യം നാലു പേരും ഒരുമിച്ച് അന്നൊക്കെ അമ്മള് കൊറെ കഥകളൊക്കെ പറഞ്ഞ് കെടന്നൊക്കെ ഓർമ്മയില്ലേ?
തന്നെ തന്നെ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് അന്ന് മ്മളെ മറ്റേ പ്രേത കഥയൊക്കെ പറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്തപ്പോ ഓടി കേയറിയതൊക്കെ ഓർമണ്ട്
നല്ല രസവായിരുന്നു പക്ഷേ അത് അതൊക്കെ നീ ഇപ്പഴ് ങ്ങനെ ചിന്തിക്കും സ്റ്റിൽ എടക്കെടയ്ക്കിങ്ങനെങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വരും പിന്നെ മൂഡോഫാഴിക്കായിട്ട് ഇരിക്കണെങ്കി ഇൻസ് ഇൻസ്റ്റേല് ഇങ്ങനെ കേറി നിങ്ങളെ മിസ്സ് ചെയ്യുമ്പോ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും
കാരണം ആ ഫോട്ടോകളൊക്കെ ഒള്ളതോണ്ട് നമുക്ക് അതൊക്കെ ആലോചിക്കു ഉമ്മയേയും പഴേ മെമ്മറീസൊക്കെ കാര്യങ്ങളൊക്കെ
വരണ്ട രഫെയർവെല്ലിന് പോയപ്പോഴായാലും രാ നമ്മള് ഗ്യങ് മൊത്തത്തിലുള്ള ഫോട് എടുത്ത് വെച്ചിട്ടൊണ്ട്
ആ അതെന്നെ
അതുകൊണ്ട് എടക്കെടക്ക് കാണും എടുക്കും സമാധാനം സ സന്തോഷം ഇനി അങ്ങനെ ഒരു കുമൻസ് കിട്ടത്തില്ല അടിയും വഴക് ക്കും കളിയും ചിരിയും എല്ലാം നല്ലതായിരുന്നു
പിന്നെ ആ ബീച്ച് പോയതും അവടെ പബ്ബില് ഡാൻസ് കളിച്ചതും
എന്ത് കഷ്ടപ്പാടയിരുന്നല്ലേ ബീച് ആ പബ്ബിലൊക്കെ കേറാൻ രസവായിരുന്ന
എന്തൊക്കെയോ കാണിച്ചിട്ടാണ് ഏറ്റം ലാസ്റ്റ് നമ്മുക്ക് എൻട്രി കിട്ടിയത്.
സത്യം എല്ലാം കൊള്ളായ്ര്ന്നല്ലേ ആ ബീച്ച് പോയ്ര്ന്നതും കളിച്ചതും നമ്മളെല്ലാരും കൂടി കളിച്ചേക്കെ ഓർമ്മണ്ടോ
ആ മറ്റേ ഓടിക്കളിച്ചത് മറ്റേ തൊട്ട് കളിച്ചത് അയ്തിനാ അയ്നകത്ത് നമ്മള് ഒരാള് വന്ന് വീണിട്ടല്ലേ നമ്മള്
നടത്തിയത് സത്യം
ഓടി കളിച്ച് കാല് തെറ്റി വീണ് പക്ഷെ അതൊക്കെ അപ്പ രസവാര്ന്ന്
അതെ അത് അത് അങ്ങ്നെ ആണല്ലോ നമ്മള് കോളേജ് ലൈഫ് നമ്മള് എങ്ങനേലും തീർന്നാ മതിയെന്നൊക്കെ പറഞ്ഞിരുന്നു ഷെ ഇപ്പ ആലോചിക്കുമ്പോ ഒന്നും കൂടെ കി ട്ടിയിരുന്നു എങ്കിൽ എന്ന് ചിന്തിക്കുന്നു
സത്യാ ആഹ് ടൂറെക് ഏ അതാ ആ ടൂറൊക്കെ ഒന്നൂടി പോവാൻ പറ്റിയിര്ന്നെങ്കി നല്ലെയായ്ര്ന്നു തന്നെ തന്നെ
എനിക്കെന്തോ അത് അതിനെ പറ്റി ചിന്തിക്കുമ്പൊ അങ്ങ് മിസ്സെയ്യൂടീ എല്ലാരേം
എന്നാപ്പിന്നെ എല്ലാരേം മിസ്സെയ്യും
ആഹ് കൂട്തല് നമ്മള് സാറ്നെ മ്മള് മിസ്സെയ്ന്നേ എല്ലാത്തിനും നല്ല സപ്പോട്ടീവായിട്ട് നിന്നതും അ ആഹ് സാറ്നെ കൊണ്ടേ പ
നമ്മള് മ റ്റേ ഇത് ഓർമയ്ണ്ടോ മറ്റേ നമ്മള് ഗോവയില് മറ്റേ ഡിയർ സിന്തഗി സിനിമ കണ്ടിട്ട് മറ്റേ എന്തുവായ്ര്ന്ന് അതിനകത്ത് ഷാറൂഖാം പോയ വഴിയൊക്കെ പർഞ്ഞോണ്ട് പോയത്
പോയി നല്ലെ നല്ലെ രെസായ്രുന്നേട്ടാ എ പിനെ നടന്നങ്ങ് ഇത് എന്തു എന്ത് ബുദ്ധിമുട്ടായ്ര്ന്നല്ലേ അവസാനം സൈക്കിളോ, സ്കൂട്ടിയോ വല്ലോം വാടക്ക് എടുത്താലോന്ന് വിചാരിച്ച്.
ധിയോ നമ്മൾ എത്ര നടന്ന് നടന്ന് നടന്ന് ആ കൂടി കാണാൻ ആ തെങ്ങിൻതോപ്പ് മാത്ര ഒള്ളായിരുന്നു നമ്മളെന്തുവാ വേറെന്തോ വല്താന്നും പർഞ്ഞോണ്ട് നടന്ന് നടന്ന് അങ്ങ് എത്തിയപ്പം
പോയി കൊറച്ചേരം ഇര്ന്ന്ട്ട് തിരിച്ച് നട
തന്നെ അത്രെ ഒള്ളായ്ര്ന്നു ഞാൻ വിചാര്ച്ച് ത്തിതെന്തോ വേറെന്തോ വല്യ സംഭവാന്നും പർഞ്ഞാേണ്ടാ ഞാൻ നടന്നത്
പിന്നേ ഞാ ഞാ ഇര്ന്ന് പറയും ചെയ്യ്ന്നുണ്ടാ ആഹ് ഞാ ഇര്ന്ന് പറയും ചെയ്തു നടന്നാലും കൊഴപ്പുല്ല ഹാർഡ് വർക്കെയ്താലും കൊഴ പ്പല നമ്മള് കാണാം പോണ വല്യ സംഭവാണല്ലോന്നും പർഞ്ഞാണ് പോയത്
അതാ അങ്ങ് ചെന്നപ്പഴാണ് സത്യം അങ്ങ് ചെന്നപ്പഴാണ് മൻസ്സിലായത് ഷാറൂഖാനും ആലിയാ ഭ പോയ വഴിയാണിത് അത്രേ ഒള്ളൂന്ന്
അത്രേ ഒള്ളായ്ര്ന്ന് ജസ്റ്റ് എ ഷൂട്ടിങ്ങിന് വേണ്ടി എര് രണ്ട് മി യോണ്ട് അവടെ നീത് ചെയ്യ്ന്നതാണ് നമ്മക്ക് ഇത്രേം നടന്നത് ഒരു ദിവസം അതിന് കളഞ്ഞ്
ക്ക് അത് കഴിഞ്ഞ്ട്ട് ഓർമ്മയ്ണ്ടോ അത് കഴ്ഞ്ഞിട്ടാണ് സാറ് അവിടെ കേറി ഏതോ ഒര് ചായ കുടിച്ച് ലെമെൺ ടീ ആണ്ട് കുട്ച്ച് ആഹ് ലെമെൺന്റെ പ്രശ് ശ്നം വന്നിട്ട് ഹോസ്പിറ്റലി കൊണ്ട് പോയൊക്കെ ചെയ്തത്
ഓഹ് ടൂറ്ന്റെ എടെയില് അങ്ങെനേം കൊറേ സമയം അങ്ങ്
സത്യം പക്ഷെ അത്രെയൊക്കെ വയ്യായ്ര്ന്നേലും നമ്മടെ കൂടെ നല്ല രീതി നിന്നല്ലേ
ആഹ് സത്യം എല്ലാത്തിനും നല്ല സപ്പോട്ടീവായ്ര്ന്ന്
അതെ സാറ് ഭ അതെ വയ്യെങ്കിലും ആഹ് എഴ്ന്നേറ്റ് വന്ന് ആ രീതിയില് നിക്കെക്കെ ചെയ്തു പിന്നെ നീ എനിക്ക് അവ്ടെ എനിക്ക് സത്യത്തി ടൂറാലോചിക്കുമ്പൊ നിനക്ക് ഓർമ്മയ്ണ്ടോ നമ്മള് ഗോവേന്ന് ഫസ്റ്റൊരു അ റിസോട്ട് പോയ് ഫുഡ് കഴിച്ചത് രാവിലെ പൂരിയും
ഓ കാര്യം ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്.
അട്ടിപൊളി ടേസ്റ്റ് ആയിരുന്നു
ഏ അത് അത് മറ്റേ പുളിയായിരുന്നു ഒരു പറയും പോലെ സീനായിരുന്നു ഒരു ഒരു ബൊഫ് കണക്കായിരുന്നു മൊത്തത്തിൽ.
തന്നെ നിന്ന് എനിക്ക് എനിക്ക് ഞാൻ ഇത്രയും നല്ല ഫുഡ് ഞാൻ ആദ്യമായിട്ട് കഴുക. പുറത്ത് ഇങ്ങനെ ടൂറൊക്കെ പോയിട്ട് കഴിക്കുന്നത് അന്നാണ് പക്ഷെ അന്നത്തെ
സ് എല്ലാ സോപ്പ് ആയിരിക്കും, എന്നുള്ള മൈൻഡിലാ പോണത് ചെന്നപ്പോൾ. എന്റെ പൊന്നെ എന്തരായിരുന്ന്
അടിപൊളി ആഹ് നൂഡിൽസ് ഒക്കെ. സെയിം സാധനമായിരുന്നു ഡാൽന പക്ഷേ പ്രൈസ്. പക്ഷെ നമ്മുടെ ഉച്ചക്കത്തെ ബിരിയാണി ഫ്ലോപ്പാരുന്നു ഓർമ്മ എന്താ പറയുന്നങ്ങോട്ട് . കേറി നിന്ന് ബിരിയാണി കിട്ടിയപ്പോ ബിരിയാണി കൊള്ളത്തില്ല.
സത്യം ഇതിന് ഭേദം ബിരിയാണിയിരുന്നു, പക്ഷെ ആലോചിക്കാൻ എന്തെങ്കിലും ഉണ്ടല്ലോ ഇപ്പൊ. ഇപ്പൊ ചിന്തിക്കാന്, ജീവിതവസാനം വരെ ചിന്തിച്ചിരിക്കാം ഇതൊക്കെ.
ആഹ് സത്യയാട്ടോ മിസ്സ്‌ ചെയ്യുന്നു.
അതെ എനിക്ക് എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി ഫ്രീ ആകുമ്പോ ഒരു ദിവസം വിളിക്ക്.
ഓക്കേ ടി വിളിക്കാം വിളിക്കാം ഓക്കേ ശരി.